ഹലോ അ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോ
ആ എന്താ വിശേഷം സുഖല്ലേ
ആ ഇരിക്കണ് അല്ലത്തി ല്ല ചായ കുടിച്ചിട്ട് പിന്നെ ഇരിക്ക
ആ ഹഹാ എന്താച്ചാ ചായ കുടി കഴിഞ്ഞു
ആ കഴിഞ്ഞു
ഉം എൻ്റിം കഴിഞ്ഞു
അവിടെ കുട്ട്യള്
ഏ മക്കളൊക്കൊ ദാ അവിടണ്ട് ഒരാള് പുറത്ത് പോയി ചായ കുടിച്ചിട്ട് മൂത്താള്
ആ ശ
കുട്ടികളൊക്കെ
എന്റെ രണ്ടാളും മദ്രസേ പോയി ക്ലാസ് നൊക്കെ ആ അതെ സ്കൂൾ കഴിഞ്ഞ് വന്നു ചായ കുടിച്ചു മദ്രസക്ക് പോയി ഇനി ആറ് ആറേമുക്കാലാവും
എന്താ ചായക്ക് കടി
ചായക്ക് കടി ബ്രെഡ്
അ ആ
ബ്രെഡ് ചൂട അവർക്ക് സ്കൂൾ കഴിഞ്ഞ് വന്നാൽ അതൊരിതാണ് നെയ്യിലൊക്കെ ഇട്ട് ചൂടാക്കി കൊടുക്കും കുമ്പ അവരങ്ങനെ കഴിക്കും ആ
കഴിച്ചോളല്ലേ ഉം സ്കൂള് വിട്ട് വരുമ്പോ എന്തെങ്കിലും കൊടുക്കും വേണല്ലോ
അതെ എന്തായാലും ദിവസം എന്തേലും വേണം
ഉം ഉം പിന്നെ എന്തൊപ്പ ചെയ്യണ്
ഞാൻ എന്താച്ചെന്നാ ഞാനിങ്ങനെ ഇരിക്കണ്ട് പിന്നെ എടേൽ ഇങ്ങനെ വർക്ക് മറ്റൊര് പി പി റ്റി സി സി കോഴ്സ് ചെയ്യുന്നുണ്ട് പിന്നെ ആ ഒരു അറു മാസാവും അ അ ഇങ്ങക്ക് താല്പര്യം ഉണ്ടോ
ഞാന് ചെയ്യാന് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാ നോക്കാം
ആ അതെന്നെ സംഭവം ഫസ്റ്റ് സ്റ്റാർട്ടിംഗില് നമ്മള് ഈ ഇമ്മള് അ അയൽക്കൂട്ടത്തിന്റെ ഒക്കെ ഇല്ലേ അതിൻ്റൊക്കെ ആയിട്ട് ആ ആ ഒരു വഴിക്ക് വന്നതാണ് അപ്പോ അവര് സ്റ്റാർട്ടിങ്ങില് നമ്മള്പ്പ അയിനങ്ങനെ ഫസ്റ്റ് നമ്മൾ പ്രൈവറ്റില് കൊടുക്ക കൊടുക്കണ പോലെന്നും വെല്ല്യ എമൗണ്ടൊന്നും കൊടുക്കണ്ട ആഹ് സ്റ്റാർട്ടിങ്ങില് ഇങ്ങനെ എന്താ പറയാ സ്റ്റാർട്ടിങ്ങില് ഒരു ആയിരം അങ്ങനെ കൊടുത്ത് അഡ്മിഷൻ എടുക്കാ അവര് പിന്നൊരു ഏഴ് ആഹ് ഓൺലൈനായിട്ടന്നെ
ആഹ്
ആഹ് അപ്പൊ അവര് പറയണത് അവര് തന്നെ നമുക്ക് പ്ലേസ്മെന്റ് ഇണ്ടാക്കി തരും പിന്നെ എക്സാമോ ഓൺലൈൻ തന്നെ നമ്മുക്ക് അടുത്തുള്ള സ്കൂളുകളിലൊക്കെ വേക്കൻറ്ണ്ടെങ്കില് കേറാൻ പറ്റുംന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശരി ജസ്‌റ്റോന്ന് നോക്കാ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് മാസം മാസം നമ്മക്ക് ആയിരം കൊടുത്താ മതി ഏഹ് ആഹ് മാസായിരം കൊടുത്ത അത് ഒരു ആറു മാസത്തെ കോഴ്സാണ് നമ്മളെ വൺ ഇയർ കോഴ്സ് അവര് ആറു മാസത്തില് എടുത്തരുന്നുണ്ട്
ആഹ് അത് ശെരി
ആഹ് പിന്നെ എക്സാമിനിനി സെപ്പറേറ്റ് ഫീസ് ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ മ്മള് കോഴ്സ് പിന്നിങ്ങനെ ആയിരയിരായിട്ടിങ്ങനെ കൊടുത്താ മതി
പൊറത്ത് പഠിക്കാണെങ്കെ അപ്പോ അതിലും കൂടുതലുണ്ടോ
ആഹ് അതെ അതെ നമ്മള് ഞാന് നേരത്തെ ഈ സ്വീസിന്റെ അങ്ങനെ എന്തൊക്ക്യോ നോക്കിട്ട് ആഹ് പത്ത് മുപ്പത്തയ്യായിരം രൂപൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പിന്നെ സ്റ്റാർ ആഹ് പി പി ടി ടി സിക്കി
ആഹ് അപ്പൊ മോണ്ടി സോറിക്കോ
അതന്നെ അതായത് മോണ്ടിസോറിയുടെ പി പി പി ടി ടി സീടെ മോണ്ടിസോറി ആഹ് മോണ്ടിസോറി കോഴ്സ് ആഹ് മോണ്ടിസോറി പി പി ടി ടി സിനെ പിന്നെ ഞാനതില് സ്റ്റാർട്ടിങ് നമ്മുക്ക് ഈ പൈസേടെ കൊറച്ച് ബുദ്ധിമുട്ടതൊക്കെ പറ പത്തായിരൊക്കെ കൊടുത്ത് ജോയിൻ ചെയ്തു പിന്നെ അതങ്ങനെ എനിക്ക് ബാലൻസ് എമൗണ്ട് കൊടുത്ത നമ്മുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ അതാരണം കൊണ്ട് അതവടെ വെച്ച് ഡ്രോപ്പായി
ആഹ് ആഹ് അങ്ങനെ
ഇപ്പ ഇവടെ ഗവൺമെന്റിന്റെ ഈ അയൽ
ഇതിപ്പോ എത്രായി തൊടങ്ങിട്ട്
അവരിപ്പ ഞാന് ചേർന്നിട്ടിപ്പൊ ഒരു രണ്ട് മൂന്ന് മാസം ആവും പക്ഷെ അത് അതിന് മുമ്പ് ഇണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല
ആഹ്
ഞാൻ ജോയിൻ ചെയ്തിട്ടിപ്പൊരു മൂന്ന് നാല് മൂന്ന് മാസം കഴിയും നാലാമത്തെ മാസാണിത്
അതെല്ലെ എങ്ങന്ണ്ട് ക്ലാസ്സൊക്കെ
ഉം കൊഴപ്പില്ല നമ്മുക്ക് ക്കാത് തന്നെയാ നമ്മുടെ നമ്മുടെ സൗകര്യത്തിന് നോക്കാ റെക്കോഡ് ക്ലാസ് ഇണ്ടാവും കൂടുതല് ലൈവ് ക്ലാസ്സില് കേറുന്നതാണ് നല്ലത് വൈകുന്നേര സമയങ്ങളില് ഒരു എട്ട് മണി ടു ഒൻപത് മണി വരെ അങ്ങനൊക്കെ
ആഹ് ആഹ്
നമ്മടെ അപ്പത്തേക്ക് നമ്മടെ പണി
ഓഫ് ലൈനായിട്ട് എന്തെങ്കിലും ഇത്ണ്ടോ
ഓഫ് ലൈൻ ആയിട്ട് വരുമ്പോ ഓഫ് ലൈൻ ആയിട്ട് ഇണ്ട് അത് ഓരോ അവരുടെ ഓരോ സെന്ററില് നമ്മള് പോവാൻ ന എനി നിക്ക് പിന്നെ ഓഫ് ലൈന് പറ്റില്ല
ഉം അല്ല ട്രെയിനിങ്ങിന് എന്തെലൊക്കെ ട്രെനിങ്ങ് ഇണ്ടാവുമ്പോ പോവണ്ടി വരില്ലേ ഓഫ്‌ ലൈൻ ട്രെയിനിങ് ഇണ്ടാവുല്ലോ
അല്ല അത് അവര് നമ്മുക്ക് സ്കൂൾ അവര് പ്രൊവൈഡ് ചെയ്തു തരും ഇപ്പൊ ഞമ്മുക്കിപ്പോ നമ്മുടെ ഈ ഇതിന്റെ ഇത് കഴിഞ്ഞൂന്ന് വെച്ചാല് ആഹ് അപ്പ നമ്മുക്ക് ട്രെയിനിങ്ങിന് പോവാണെങ്കിൽ അവര് സ്കൂളുകാരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മടെ അടുത്തുള്ള സ്കൂള് ആഹ് അടുത്തുള്ള സ്കൂളില് കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ
ആഹ് അതിപ്പോ ഗവൺമെന്റ് വൈസ്ഡാണ്
ഗവൺമെന്റ് പറയുമ്പോ അതെനിക്ക് കറക്റ്റായിട്ട് അയ് സ്മാർട്ട് ശ്രീ പറഞ്ഞിട്ടൊരു സംഭവുണ്ട് ഗവൺമെന്റിന്റെ തന്നെയാണെന്നാണ് തോന്നണത്
ആഹ് അത്പ്പ ആറു മാസത്തെക്ക് ആറായിരേ വരണുള്ളൂല്ലേ
ആഹ് ഏഴ് ഏഴ് മ അതായത് അഡ്മിഷൻ ഫീസ് ആയിരോം പിന്നെ മാസം മാസം ആയിരം അങ്ങനെ മൊത്തം ഏഴ് രൂപ എട്ട് രൂപ അങ്ങനെ എന്തോ വര ന്നൊള്ളു എന്തായാലും എട്ടായിരം അങ്ങനെ എന്തോ വരുന്നുള്ളു തോന്ന്ണ്
ഉം എക്സാം പിന്നെ എക്സ്ട്രാ ഇണ്ടോന്ന് അറിയ്യൂല്ലല്ലേ
ആഹ എക്സാം ഫീസിന്റെ അസ് മാത്രം അറിയില്ല
എക്സാം എവടെ എന്താഅങ്ങനെ പറഞ്ഞന്നോ
ക്കോൺലൈനായിട്ടന്നെ ചെയ്യാൻ പറ്റും പിന്നെ മറ്റേ ഈ ഒബ്ജറ്റിവ് ടൈപ്പിനെ ഒക്ക ക്ക ചെയ്യുന്നത് ആ ആ ഓൺലൈനയിട്ട്ന്നെയാണ്
ആ തോന്ന്ണ്ട്
മ്മളിപ്പോ എക്സാം എഴുതാൻ പോണ്ട ആവശ്യൊന്നുല്ല പക്ഷെ നമുക്ക് ട്രെയിനിങ്ങിപ്പോ നമുക്ക് വേണെന്നുണ്ടെങ്കില് അവര് നമ്മുടെടുത്തുള്ള സ്കൂളഇപ്പോ നമുക്ക് പോയിട്ട വേണമെങ്കി സംസാരി ൻ പറ്റും അതല്ലന്ന്ണ്ടെങ്കിൽപ്പൊ അവരാണെങ്കിലും അവരുരായിട്ട് കോണ്ടാക്ട് ഒക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ റെഡിയ ആക്കി തരും അല്ലെങ്കി ചെയ്യും അൻ ക്ക്പ്പൊ വേറെപ്പൊ ഓഫീസ് ജോലി പറ്റില്ലല്ലോ പ്പ ഇതാവുമ്പൊ കൊർച്ച് കൊഴപ്പില്ലാണ്ട് അങ്ങനെ നോക്കിയതാ
പക്ഷെ ഉം നിൻക്ക് എങ്ങനെ പ്പത് കിട്ടി
ഇത് അതാ നെയിമ് അയൽക്കൂ ഞാൻ അയൽക്കൂട്ടത്തിന് ചേർന്ന് അപ്പൊ അവടന്ന് ഇങ്ങനെ ആ അങ്ങനെ വന്നപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജോക്കെ അയച്ച് ഇങ്ങനെ നോ ഇതാണ് അപ്പൊ നിക്ക് കൊഴപ്പല്ലാന്ന് തോന്നി അവര് പി പി ടി സിന്റെ മാത്രല്ല മറ്റേ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പിന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എനി ക്ക് ഇതാണ് സൂട്ടായിട്ട് തോന്നിതപ്പൊ ഞാാനതാ ചൂസ് ചെയ്ത്
അത് ശെരി അതിപ്പോ നല്ലൊരു ഇതില് കിട്ട്ണണ്ടല്ലോ എത്ര ഇതില് കൊർഞ്ഞു കിട്ടുമ്പോ അയിലോരുതന്നെയല്ലേ
ആഹ് അതെ അതെ നമുക്ക് തന്നെപ്പ നമ്മള് പഠിച്ചപ്പൊ സ ടിക്കറ്റ് കായലുെങ്കിൽ പി നമക്ക് സൗകര്യമള്ള സമയത് നമുക്ക് ജെ ച്ചന്നങ്ങനെ നോക്കാലോ ആഹ് ആ ഒരു ഇതിലങ്ങനെ നോക്കിയതാണ്
ഉം ഉം രണ്ടാ രണ്ടാള് സ്കൂള് പോണില്ലേ മക്കള്
ഓഹ് രണ്ടാളും പോവ്ണ്ട്. ഒരാള് എൽ കെ ജിയിലും ഒരാള് ഫോർ സ്റ്റാൻഡേർഡും
ആഹ
രണ്ടാളും വന്നു സ്കൂൾ കഴിഞ്ഞഞ് വരും അവർടെ തെരക്ക് ഇതപ്പോ കൊറച്ചു നേരങ്ങനെ ഇരുന്ന് മക്കൾക്ക് ഹോം വർക്ക്ക്കെണ്ട് ആഹ് അതെ മദ്രസ് കഴിഞ് വന്ന് ഹോംവർക്കെ എഴതണം അപ്പ നോട്സ്ക്ക നോക്കിട്ട് എന്തക്കെ ഹോംവർക്ക്ണ്ട്ന്നൊക്കെ നോക്കി ഇങ്ങനെ വെക്ക അപ്പൊ അവര് വന്നിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാലോ എ അവര്കൊറ്റക്ക് ചെയ്യാനുള്ളതായിട്ടില്ല നാലാം ക്ലാസ് എത്തിയാലും അവനക്ക് എത്ര അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് അറിയില്ല അപ്പൊ ഞാൻ ഹെല്പ് ചെയ്യണം അപ്പൊ പിറ്റേസം എന്തൊക്കെ ഹോം വർക്ക് കൊടുത്തിണ്ടെങ്കെനോക്കും അതെ ആഹ് അതെ
ഉം
അങ്ങനെ നോക്കും. ഇന്നട്ട് ഞമ്മക്ക് അറിയാവുന്നൊക്കെ പറഞ്ഞ് കൊടുക്കും അപ്പൊ അതും നമുക്കൊരു ട്രെയിനിങ് തന്നെല്ലേ
അപ്പൊ ആഹ് അപ്പൊ പഠിക്കുന്നോണ്ട് പറിയും പോലെ അതൊരു ഡ്രെയിനിങ് കൂടിയാണല്ലോ
അതൊരു ട്രെയിനിങ്ങും കൂടില്ലേ അപ്പ അങ്ങനെ നോക്കി അത് ശരിയാണ് അപ്പൊ നമ്മളിങ്ങനെ അവർടെ പാഠങ്ങളൊക്കെ നമ്മള് പഠിക്ക എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും ന്നൊക്കെ മക്കളോട് അങ്ങനെ യങ്ങനെ
ഉം ഉം ങ്ങളെ ഹസ്ബൻഡ ഇവടെഇല്ലേ നാട്ടിലില്ലേ
ആഹ അവർണ്ട് ഇപ്പൊ ആള് പോയി ജോപ്പള്ളി പോയി
പിന്നെ ഇപ്പൊ ഇങ്ങളെ നാട്ടിലന്നെയാണുള്ളത്
ആഹ് ഞാൻ നാട്ടിലന്നെയാണ്
ആഹ് ഓക്കേ പിന്നെ വേറെന്തൊക്കെയാ വിശേഷം
വേറെന്താ അല്ലേ പോണുണ്ട്
ഓഹോ ഇവിടെ കൊഴപ്പൊന്നൂല്ല്യ അങ്ങനെ ഫുള്ളും മക്കള് ദാ ഒരാള് പ്ലസ് വണ്ണാണ് ക്ലാസ്സ് തുടങ്ങിട്ടില്ല നാളെപ്പ ചെർത്താൻ പോണം
ഓഹ് ആഹ് ഏത് സബ്ജെക്റ്റാ എടുക്കണേ
ഏഹ് സബ്ജെക്റ്റ് കോമേഴ്സ്
കൊമേഴ്സ് ആഹ് സയൻസ് വേണ്ടേ
സയൻസിനുള്ളതില്ലാള്
ഇല്ല ഓഹ് അങ്ങനെ
മാർക്ക് കൊറവാണ് ഉം സയൻസ് പറഞ്ഞാ കോമേഴ്സ് ഇതെന്നെ എങ്ങനെ പഠിക്കുന്ന് അറിയില്ല പിന്നെ ഹ്യൂമാനിറ്റീസ് ആവുമ്പോ ഒരുപാട് പഠിക്കാനുണ്ടാവൂലേ അപ്പൊ പിന്നെ അത് അത് അഹ് അത് പഠിച്ചെടുക്കാനുള്ള കഴിവ് ഒന്നാമതില്ലാ എന്നാ പിന്നെയും കോ കോഴ്സ് വെച്ച് നോക്കിയാലും ഹ്യൂമൻ കൊമേഴ്സാണ് അത് കൊറച്ചൂടെ നല്ലത്
നല്ലത് ആഹ് അത് ശരിയാണ് ഏത്ര എ പ്ലസ് ഉണ്ടായിരുന്നപ്പോ മാർക്ക് എങ്ങനെയാണ് ടെൻത്തില് അത് ശരിയാ മാർക്ക് എങ്ങനെയുണ്ടപ്പൊ ആൾക്ക്
മാർക്ക് അം അറുപത്തഞ്ച് ശതമാനുണ്ട്
ഓഹ് ശരി
അറുപത്തഞ്ചേ ഒള്ളൂ കൊറവാണ് പിന്നെ സ്പോർട്സ് സി ന്റെ സ്പോർട്സ് കോട്ടണ്ട് അതുകൊണ്ടാണ് ഇപ്പോ ഗവൺമെന്റ് സ്കൂള് കിട്ടിയത് ഉം അതിലും കുറവുള്ള കുട്ടികൾക്കും കൂടുതലുള്ളോർക്കും ക്ക് കുറെ കുട്ടികൾക്കു സ്കൂളിനി കിട്ടാനുണ്ടോന്റെ
കിട്ടിക്ക് ആഹ്
അലോട്ട്മെന്റില് കിട്ടിയാതല്ലേ നമ്മുക് പോകാൻ പറ്റുള്ളു അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പഠിക്കണ്ടേ
അഹ് ശരിയാണ് പക്ഷെ എത്ര നമ്മള് പൈസ കൊടുത്ത് പഠിച്ചാലും ഗവൺമെന്റിൽ പഠിക്കുന്ന പോലെ വരില്ലല്ലോ
ഇല്ല ഇല്ല ഉം
അതാണ് പ്രശ്നം
ആഹ് ഇപ്പൊ കിട്ടിയത് നല്ല സ്കൂൾ തന്നെയാണ്
അഹ് അവിടെ തൊട്ട അടുത്താണ് വീടിനടുത്താ
തൊട്ടടുത്തല്ല ഒരു മുക്കമണിക്കൂർ യാത്ര ഇണ്ടാവും മുക്കമണിക്കൂർ അടുത്ത് അര അരമണിക്കൂറിപ്പ അഹ് അരമണിക്കൂറിന്റെ മു അരമണിക്കൂർ കഴിയണം മുക്ക മണിക്കൂറിന്റെ നു അങ്ങനത്തെ രീതിൽണ്ട് ഉം അല്ലാതെ ഇപ്പൊ ഒരുവിധ സ്കൂളൊക്കെ അങ്ങനെ തന്നെയാണ്
അഹ് ആഹ
തൊട്ടടുത്ത് തന്നെ ഇണ്ടോ ഓൻ പഠിച്ചിരുന്ന സ്കൂൾന്നെ അതില് മാനേജ്മെന്റ് ആണ് അത് പിന്നാ ഹെ എനിക്ക് കിട്ടിയില്ല അവിടെ ഇതില കിട്ടിയത്
അഹ്
അപ്പൊ ഇവര് പഠിച്ച സ്കൂളിൽ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഇണ്ട്
ഇണ്ട് പക്ഷെ അവിടെ ഹെ കിട്ടണെങ്ക അവിടെ മാനേജ്മെന്റാണ് എന്നാ കിട്ടോ ചോദിച്ചാല് നല്ല മാർക്കുള്ളോർക് ക്കാണ് കിട്ടുന്നത് അല്ലെ പിന്നെ നമ്മള് ക്യാഷ് കൊടുത്ത് കേറാം ഇതുണ്ട് അയിന്റെ പ്പം എണീറ്റടുണ്
ആഹ്
ഓ നാപ്പതും നാപ്പത് ഹെ പത്ത് ഇരുപത് ഇരുപത്തഞ്ചും മുപ്പതിനുള്ളിലൊക്കെ വരുന്നുണ്ട്
പടച്ചോനെ ഇത്രയും വരെ
ആ മാനേജ്മെന്റ് ആവോണ്ടേ പക്ഷെ അതിനന്നെ ആളുകള് ക്യൂ ആണ് കുട്ടികൾക്ക് എങ്ങനെങ്കിലും ഗവൺമെന്റില് കിട്ടാത്തോർക്ക് ഉം എ ത് ഇത് ആക്കാ വിചാരിച്ചിട്ട് ഇപ്പൊ കിട്ടി സ്കൂളും കൊഴപ്പൊന്നുല്ല ഇനിയിപ്പം നാളെ പോണം എന്നാ നമക്ക് വിളിക്കാ പിന്നെ വിളിക്കണ്ട്‌
ആഹ ആ ഓക്കെ ഓക്കെ
ന്നാ ശരി ഉം